ഹലോ.
ആഹ് കേക്കാവോ?
ആഹ് കേൾക്ക്ന്ന്ണ്ട്.
ഉം എന്തുണ്ട് വിശേഷം?
വിശേഷൊന്നുല്ല സുഖായിട്ടിരിക്കുന്നു.
ഉം രാവിലത്തെ പണികളൊക്കെ കയിഞ്ഞോ? ഫുഡ്ഡ്ന്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇണ്ടാക്കാൻ?
ഒരുവിധം കഴിഞ്ഞു. മോള് പോന്നേന് മുമ്പ് ട്ട് ഒരുവിധെല്ലം ആവണം. അതുകൊണ്ട്
ആഹ് ഇന്നെന്ത് സ്പെഷ്യല്?
ഈ രാവിൽത്തെ ഇപ്പ എന്ത് പറയുന്നേ രാവിലെ കുഞ്ഞിന് പോവാനുള്ള പരിപാടികൾ മാത്രമേ രാവില കഴിയത്തുള്ളൂ. എന്ന് വെച്ചാ, അവൾക്ക് ചോറ് തോരൻ ചമ്മന്തി അങ്ങനൊരു ഇത് മാത്രം. ഇനി ഹസ്ബൻ്റ് രാവിലെ പോവും ഇനി വൈകിട്ട് മാത്രൊള്ളൂ അട്ത്തെ സ്പെഷ്യലെന്തെങ്കിലും ഉണ്ടെങ്കി അത് വൈകിട്ട് മാത്രേള്ളൂ കുക്കിങ്ങ്
ആഹ് അതെല്ലെ. ആഹ് എല്ലാരുകൂടെ ഉള്ളപ്പം കഴിക്കുന്നത് നല്ലേല്ലേ
ആഹ്, അല്ല ഇവിടെ മോളും ഹസ്ബൻ്റും രാവിലെ പോവും ജോലിക്ക്. രണ്ടു പേരും ഒരുമിച്ചെ ത്ര സമയം ഏകദേശം പോന്നേ, അപ്പത്തേയ്ക്കും പിന്നെ ഞാൻ മാത്രെ അല്ലേ ഉള്ളൂ. അത് നം മ്മുടെ എന്തെങ്കിലൊരുചമ്മന്തിയായാലും മതിയല്ലോ നമുക്ക്.
ആഹ്, അതെ അതെ
ഉം, അവടെ ജോലിയൊക്കെ കഴിഞ്ഞോ?
ഇല്ല കഴിഞ്ഞില്ല. അഹാ ഇന്ന് ലീവായതു കൊണ്ട് ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്ക്ണു.
ഉം, അവിടെ എന്താ സ്പെഷ്യല്?
ഇവിടെ രാവിലെ പുട്ടുണ്ടാക്കി.
ആഹ്.
ഉം, ഉം പുട്ടും പഴോര്ന്ന് ഇഷ്ടവല്ല പക്ഷെ ഉണ്ടാക്കാനെളുപ്പത്തിന് ആണ്
അതാണ് ഞാനും ചോയിച്ചേ ഇവിടെയും പുട്ടത്ര ഇഷ്ടവല്ല.
ഉം
ഇവിടെ ദോശ വേണം. ദോശ അതിന് പിന്നെ വെറൈറ്റി എന്ത് കറിയാണെങ്കിലും കൊഴപ പ്പൊല്ല. മൊട്ടക്കറി തൊട്ട് തക്ക ഒരു തക്കാളി ഉണ്ടെയി തക്കാളി ചട്നിയാക്കി കൊട്ത്താലും അതോക്കെയാണ്. പക്ഷെ പുട്ട് അങ്ങോട്ട് അവില് നനച്ചത് പുട്ട് അതൊന്നും ഭയങ്കര പാടാ
അതെ ഇവിടിം അങ്ങൻന്നെണ്. എനിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടാ ആ ചൂടോട് കഴിക്കാൻ കൊഴപ്പൊ ഇല്ല, പഴോം കൊയ്ച്ചങ്ങനെ എന്തേലും കഴിക്കാൻ കൊഴപ്പല്ല തണുത്തയിഞ്ഞ പിന്നെ അത് അവി ഇങ്ങനെരിക്കും. പിന്നെ പുട്ട് ആ പുട്ട് വെച്ച് ട്ട് പിന്നെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലൊക്കെണ്ട പുട്ട്, മസാല പുട്ട് അങ്ങനെന്തെങ്കിലുക്കെ ഉണ്ടാക്കു
എറച്ചിപ്പുട്ടുണ്ടാക്കിയാ ഇവിടെ അത് ഇഷ്ടവാ ഞായറാഴ്ച ഇറച്ചിടെ നമ്മ ആ എന്തായാലും കറിയുടെ ബാലൻസ്ണ്ടാവൊല്ലോ അത് തിങ്കളാഴ്ച നമ്മള് പുട്ടാക്കിയിട്ട് അതിങ്ങനെ ഈ ഫോണിനാത്തൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഫില്ലിംഗ്സ് എടക്കെടയ്ക്ക് ഇങ്ങന ഇിട്ട്ട്ട് നമ്മള് ചെയ്യത്തില്ലേ അതുപോലെ ചെയ് ഈ പുട്ട് പകുതി അരിപ്പൊടി ഇട്ടിട്ട് അയിന്റെ മേലെ എറച്ചിടാ കറി ആഹ് ഒര് ആഹ് അങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കി അതിഷ് ഷ്ടവാ, എറച്ചി ഉണ്ടെങ്കി ഞങ്ങളോക്കെ. ഞങ്ങളത് കഴിച്ചോളും
അതെ ട്ടേ
അല്ലാതെ പുട്ട് ഭയങ്കര പാടാണ്.
ആഹ്, ഇവിടെ ഞാന് ഞാനിങ്ങനെ പല പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. പക്ഷെ ഞാനീല മറ്റേ കുക്കർന്റെ മണ്ടയ്ക്ക് ഇങ്ങനെ വെക്കുന്ന ചെര് ട്ടപ്പുട്ടാ ഉണ്ടാക്കുന്നേ ഉം, മറ്റേ ഇതല്ല അപ്പെ ചെരട്ടപ്പുട്ടിനാത്ത് അങ്ങനെ നമുക്ക് ഒത്തിരി ഇത് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഞാൻ എല്ലാകൂടെ മിക് സെയ്തിട്ട് അയ്നാത്ത് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും.
ഇവിടെ ഈ ഞാന് എളുപ്പപ്പണിയാണ്. പുട്ട് കുറ്റിക്കാത്തല്ല ഇഡ്ഡലിത്തട്ടത്തിനകത്ത്
ആഹ്, ആഹ് അന്നേരം പിന്നെ നമ്മള് മറ്റേ ഇത് ഓഹ് പെട്ടെന്ന് ഒറ്റയടിക്കങ്ങ് ആവൂവല്ലാ
ആഹ്, കാരണം ഇവിടെ ആറ് മണിക്ക് മുമ്പ് ചോറും കാപ്പിയുംഎല്ലാം റെഡി ആയിരിക്കണം ആറ് മണി ആറര ആവുമ്പോൾ ഇവിടന്ന് ഇറങ്ങണം ഒന്നിങ്കി ഞാൻ കൊണ്ടാക്കണം അല്ലെങ്കി ഹസ്ബൻഡ് കൊണ്ടാക്കണം അത്പ്പങ്ങനെ ഞാൻ കൊണ്ടാക്കുവാണെങ്കിൽ ഈഹ് ആറ് മണിയാവുമ്പഴ് ചോറ് കാപ്പി എല്ലാ റെഡിയായി പാത്രത്തില് എടുത്ത് വെക്കണം അവർക്ക് കഴിക്കാനുള്ളത് നേരത്തെ നേരത്തെ കൊടുക്കുകയും വേണം അപ്പത്തേക്ക് അതുകൊണ്ട് ആഹ് ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ നമ്മള് ചെയ്യാനേ പറ്റും അപ്പൊ പെട്ടെന്ന് എളു എളുപ്പം ഏതാണോ ഉള്ളത് അത് ചെയ്യുക അഹ്
ചേച്ചിക്ക് വണ്ടി ഉണ്ടോ കൊണ്ട്ടാൻ
ആഹ് സ്കൂട്ടിയുണ്ട് ഞങ്ങൾ ഇച്ചിരി ഉള്ളിലോട്ടാടാ അപ്പം നമുക്ക്‌വിടെ ഒരു ബസ് സൗകര്യം അങ്ങനെയൊന്നുല്ല ഇവിടെ ഉള്ളവര് എല്ലാവരും ഏഹ് സ്കൂട്ടി പതിനെട്ട് വയസ്സുള്ള എല്ലാവർക്കും എല്ലാവരും സ്കൂട്ടി കാരണം ഇവിടന്ന് പുറത്ത് നമുക്ക് ഏഹ് ഇവിടുന്ന് ഒരു മൂന്നാല് കിലോ മീറ്റർ ഉണ്ട് നമുക്ക് മെയിൻ റോഡിലെത്താൻ മൂന്നാല് മൂന്നാലഞ്ച് കിലോമീറ്റർ അടുപ്പിച്ചു വരും. അപ്പത്തേക്കും ഇത്രയും ദൂരം പോണങ്കി സ്വന്തായിട്ട് വാഹനം ഉണ്ടെങ്കിലേ പറ്റും പണ്ടൊ
അറ്റാർ ഏഹ് ഇപ്പൊ ആർക്കും നടക്കാ വയെ
ഈഹ് പ്രത്യേകിച്ച് വണ്ടിയുള്ളവരൊട്ടും നടക്കത്തില്ല അടു അടുത്ത് പോണോങ്കില് ഇപ്പൊ സ്കൂട്ടി എടുത്തിട്ട് പോയി തിരിച്ചിങ്ങി വരും അ ഇപ്പ എല്ലാരും ഇവിടെങ്ങള് എല്ലർക്കും സ്കൂട്ടി അല്ലെങ്കിൽ കുഞ്ഞു പിള്ളേരാണെങ്കി സൈക്കിള് പിന്നെ മോളയൊക്കെ ഉം മോളെയൊക്കെ പിന്നെ ഒറ്റക്ക് വിട്ട് തുടങ്ങാത്തത് കൊണ്ടാണ് അവളെ നമ്മൾ കൊണ്ടാക്കി തിരിച്ചു വിളിച്ചിട്ട് വരുന്നത് ബാക്കി എല്ലാവരെ കൊണ്ട് തന്നെത്താൻ രാവിലെ ആവുമ്പം ആറ് മണിതൊട്ട് പിള്ളേര് പോയി തൊടങ്ങും
അതെല്ലേ ഉം ബസ് ഉണ്ടോ അവിടെ?
ഈ റൂട്ട് ബസ്സ് ഇല്ലടാ ഇവിടുന്ന് ഞാപറഞ്ഞല്ലേ അഞ്ചു കിലോമീറ്റർ ചെല്ലണം നമുക്ക് ബസ് പോയിന്റ് ആഹ് ഒരു ബസ് സൗകര്യള്ള റോഡിൽ എത്തണങ്കില് അത്രത്തോളം ദൂരം ഉണ്ട് നമ്മടെ ഇവിടെയൊക്കെ റബ്ബർ തോട്ടങ്ങളാണ് ആഹ് ഒരു അതുകൊണ്ട് അത്രയും സമയം എടുക്കും അവർക്ക് ആഹ് അത്ര നമ്മള് കൊണ്ടോകും രാവിലെയും വൈകിട്ടും എല്ലാ പേരൻറ്സും അതുപോലെ തന്നെ അവിടെ സ്കൂട്ടി വണ്ടി ഉള്ളവരെല്ലാം പോയി രാവിലെ കൊണ്ടാക്കും വൈകിട്ട് വിളിച്ചിട്ട് വരും അല്ലെങ്കി സൈക്കിൾ ഉള്ളവര് പിള്ളേര് സൈക്കിളിൽ പോവും തിരിച്ചതുപോലെ സൈക്കിള് പോന്നതും ഇപ്പം മഴ ആയത് കൊണ്ട് അതും പാടാ
ആഹ് അതെ മഴയാ
ഉം ഇവിടെ ഇത്തിരി ഉൾ ഉള്ളേരിയ നല്ലതുപോലെ ഉള്ളേരിയ
അതെ ഓഹ് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്തെലും ഒരു ആവശ്യത്തിന് പോണോന്നുണ്ടെങ്കില് വണ്ടി വിളിച്ചാലും
ആഹ് ഒരു അസുഖക്കെ വരുമ്പോഴാണ് നമ്മള് ബുദ്ധിമുട്ടി പോകുന്നത് കാരണം പെട്ടെന്നൊരു കുഞ്ഞിനൊരു അസുഖം വരുമ്പം നമ്മള് ഈഹ് ഓട്ടയ്ക്ക് വേണ്ടിട്ട് അല്ലെങ്ക എന്തെങ്കിലും വേണ്ടി വെയിറ്റയിതിരി നമുക്ക് അപ്പം സ്കൂട്ടി കൊണ്ടു പോകൻ പറ്റത്തിലല്ലോ അപ്പൊ അതിന് വേണ്ടി വെയിറ്റയത് ചെയ്തിരിക്കുമ്പോ വിളിച്ച് അവര് വരുന്ന സമയം ഒരുപാട്‌ടുക്കും പിന്നെ വിളിച്ചാൽ കിട്ടത്തുല്ലാ
ഓഹ് റേഞ്ച് ഇഷ്യൂ ഇണ്ടല്ലേ
ആഹ് അല്ല റേഞ്ച് ഇഷ്യൂന്റെ അല്ലടാ നമ്മള് കോള് ചെയ്ത് അവര് ചിലപ്പോ തിരക്കായിരിക്കും അടുത്താളെ വിളിച്ച് അവര് വന്ന് എത്താനുള്ളരു സമയവും അതുകൊണ്ട് ഈ പ്രദേശത്ത് ഒരുവിധം എല്ലാം ഈ ഞങ്ങളുടെ ഏരിയയിൽ എല്ലാവർക്കും ഡ്രൈവിങ് അറിയാം കാരണം പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യ ആയി പോയി
അത്യാവശ്യആഹ്
ഉം അവിടെ എങ്ങനെയാ പോവാനും വരാനൊക്കെ എളുപ്പമാണോ
റോഡ് സൈഡില വീട് ഞാ അപ്പൊ ഒരു ടൗണില് ബസ് പോകുന്ന റൂട്ട ഇത് അപ്പൊ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല എപ്പോഴും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ടാവും പിന്നെ നമുക്ക് വണ്ടി ഉണ്ടായതുകൊണ്ട് പിന്ന അങ്ങനത്തെ വ ണ്ടിയെ നമ്മളിങ്ങനെ നോക്കിയിരിക്കത്തില്ല
ഏഹ് ടു വീലറും ഫോർ വീലറും അറിയാവോ
ആഹ് രണ്ടു അറിയാം
നല്ലത് ഇപ്പൊ എല്ലാർക്കും അറിയുന്നത് നല്ലതല്ലേ പക്ഷെ എനിക്ക് ടുവീലറ് എനിക്ക് ടു വീലറെ അറിയത്തോള്ളൂ ഫോർ വീലർ പഠിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല
അതെയോ നമ്മള് രണ്ടും ഒരുമിച്ച എടുത്ത കഴിഞ്ഞാ അങ്ങെ കാര്യം കഴിയും പിന്നെ ടു വീലർ പഠിച്ചിട്ട് പിന്നെ ഫോർ വീലർ എടുക്കാന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ അങ്ങനെയ പോവും
ആഹ് എനിക്ക് ആദ്യം ടു വീലറ് ആയിരുന്നു പഠിച്ചത് പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഫോർ വീലർ പഠിക്കാൻ പോയത് പോയി കഴിഞ്ഞപ്പോത്തേക്കും പക്ഷെ ന എന്റെ പേടി കൊണ്ടാണോ അതോ നമുക്ക് ആവശ്യമില്ലല്ലോ നമുക്ക് സ്കൂട്ടി അല്ലേ ഒര് ആവശ്യംള്ളള്ളെന്ന് വിചാരി ച്ച് ട്ടാണോ എന്തോ എനിക്കത് നടന്നില്ല ഇനി നട ഇനി പഠിക്കാൻ പോണന്നാ കാരണം ഇനിയിപ്പ പറ്റത്തില്ലല്ലോ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പാട് നനഞ്ഞ പോവയും വരയും
ആഹ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആഹ് ഒരു മഴയൊക്കെ കഴിഞ്ഞ് ഒരു ഓഗസ്റ്റ് ആ സമയത്തൊക്കെ നോക്ക് ഇപ്പൊ റൂൾസ് മാറുന്നതിന് മുമ്പേ ചെയ്യാ അന്നേരം വല്യ കുഴപ്പല്ല
എന്തായാലും പഠിച്ചിട്ട് നമ്മള് റൂൾസായാലും പഠിച്ചിട്ടേ നല്ലതുപോലെ പഠിച്ചിട്ടു കാരണം എനിക്ക് സ്കൂട്ടി ആദ്യം ഹസ്ബന്റാ കുറച്ച് പറഞ്ഞ് തന്നത് പക്ഷെ അന്ന്നിക്ക് വണ്ടി എടുക്കാൻ പ റ്റുമായിരുന്നു പക്ഷെ നമുക്കത് അത്രത്തോളം ക്ലിയർയിട്ട് ഒരു സെന്ററിൽ പോയി തന്നെ പഠിക്കുന്നേ തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ കാരണം അവിടെ ചെന്ന് ആ എം ഐ ടിയിലൊക്കെ ച പഠിച്ചു കഴിഞ്ഞപ്പോഴാ എനിക്കൊരു കോൺഫിഡൻസ് വന്ന ആഹ് കുഴപ്പമില്ലല്ലോ എടുക്കാൻ പറ്റും എന്നുള്ളൊരു
ആഹ്
ഇവിടെ കാറുണ്ട് പക്ഷെ ഹസ്ബൻഡ് പഠിപ്പിക്കാൻ നോക്കിയാലും നുള്ള് മാത്രമേ കിട്ടത്തുള്ളൂ പഠിക്കാൻ ഗ്രൗണ്ട് ഉണ്ട് നമ്മുടെ അടുത്ത കാരണം ഇവിടെ ഈ ഹൈവേക്ക് വേണ്ടി മണ്ണെടുത്ത സ്ഥലങ്ങളുണ്ട്
ആഹ് ആഹ്
ഒരുപാട് അപ്പൊ അതിന്റെ എല്ലാം ഒരു ഗ്രൗണ്ട് ആയിട്ടാ കിടക്കുന്നത്
ആഹ് ആഹ്
ഉം പിന്നെ അവി
ഇവിടെയാണെങ്കില് ഇപ്പൊ വണ്ടി ഒള്ളത് കൊണ്ട് കാരണം ഏഹ് ഏഹ് ക്ലാസ്സിന് പോകുമ്പോ എനിക്കങ്ങനെ പോ വണ്ടി എടുത്തോണ്ട് പോകാൻ പറ്റത്തില്ല കാരണം അത്രേം ഒരു മണിക്കൂറത്തെ യാത്രയൊണ്ട് അങ്ങോട്ടും അങ്ങോട്ടുംന്ന പോലെ അപ്പൊ അത്രേം ദൂരവൊക്കെ വണ്ടിയെടുത്തൊണ്ട് പോകുന്ന ഇച്ചിരി റിസ്കാ പക്ഷെ എന്നാലും ഇന്നിപ്പ ഇപ്പ അടുത്തൊക്കെ പോണോന്നുണ്ടെങ്കിലും ഇപ്പ ആരെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പോണോന്നുണ്ടെങ്കിലും നമ്മള് തന്നെ വണ്ടി എടുത്തിട്ട് പോകുമ്പം അവരെ ആരെം ആശ്രയിക്കേണ്ടല്ലോ അതാണ് ഇതിന്റെ ഒരു
ആഹ് നമുക്കൊര് എമർജൻസി നൈറ്റ് ഒക്കെ ഒരു എമർജൻസി ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ വരുമ്പോ വരുമ്പോഴാണ് നമുക്ക് ഈ വണ്ടി ഓടിക്കുന്നതിന്റെ ആവശ്യകത അല്ലെങ്കി നമുക്ക് സ് ബസ്സുകൾ മതി സ് എന്ത് സ്കൂളി പോകാനായാലും ജോലിക്ക് പോകാനായാലും അല്ലെങ്കി എവിടെയെങ്കിലും നമുക്ക് അത്യാവശ്യം പോണേ ബസ് സൗകര്യ ആണ് നല്ലത് പക്ഷെ ഒരു എമർജൻ സി എന്ന് വരുമ്പോ നമ്മള് ബസ്സ് നോക്കി നിക്കാനോ അല്ലെങ്കി ഒരാളെ വെയിറ്റ് ചെയ്ത് നിക്കാൻ പറ്റത്തില്ലല്ലോ
ആഹ് അതെ അതെ അങ്ങെ അപ്പഴത്തേക്ക് നമുക്ക് എന്തായിപ്പ ബുദ്ധിമുട്ട് കൂടത്തേ ഒള്ളൂ
ഇവിടെ അതാണ് പ്രശ്നം ബസ് സൗകര്യല്ല നമ്മളൊരാളെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴത്തേക്കും സമയങ്ങളങ്ങനെ പോകല്ലേ
ആഹ് പോകാന്
ഇത് ഇവിടുന്ന് ഹോസ്പിറ്റലിൽ ചെല്ലോണെങ്കിലും നല്ല ദൂരവൊണ്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മള് ചെല്ലണോന്നൊണ്ടെങ്കിലും കൊറച്ചൂടെ ടൗണേരിയയിലോട്ട് പോയാലേ ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊള്ളു പെട്ടെന്നൊരാവശ്യം വന്നാ നമ്മളത്രേം ദൂരം പോയേ പറ്റൂ
ഓഹ്
പിന്നെ ചെറിയ ക്ലിനിക്കുകളേ ഒള്ളൂ ക്ലിനിക്കുകളെന്നു പറഞ്ഞാൽ ഏഹ് നമ്മള് സാധാ ഫിസിഷ്യൻ ഡോക്ടേഴ്സ് മാത്രം ഒരു കുഞ്ഞിനൊക്കെ എമർജൻസി വന്നു കഴിഞ്ഞാ പിന്നെ നമ്മള് ഫിസിഷനെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ പീഡിയട്രിഷ്യൻ തന്നെ വേണ്ടേ അപ്പ പിന്നെ അത്രയും ദൂരം നമ്മള് പോയേ പറ്റു
പോയെ പറ്റു ആഹ് ആഹ് ഉം ദൂരംന്ന് പറയുമ്പോ പിന്നെ കൊറെ ടൗണിലും പോണോ അവിടുംന്നും പിന്നെ കൊറേ പോണോ
നമ്മളിവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ സഞ് യാത്ര ചെയ്ത് കഴിഞ്ഞാ നമ്മുടെ ഒരു ചെറിയൊരു ടൗണിലെത്തും അവിടെന്ന് പറഞ്ഞാ ചെറിയ ക്ലിനിക് ക്ക്കൾ പോലെയൊള്ള ഹോസ്പിറ്റല്കളെ ഒള്ളു അവിടെ നമ്മളെ ചെറിയ ഹെൽ ത്ത് സെന്ററുകള് പോലെ അവിടെ ഒരു ഫിസിഷ്യൻ മാത്രമേ കാണത്തൊള്ളൂ അത്
അത്
പ്പൊരു സ്പെഷ്യലൈസ് ഡോക്ടർ എന്തെങ്കിലും കാണണോന്നുണ്ടെങ്കില് നമുക്കീ അവിട്ന്നും പോ അവിടുന്ന് ഒരു പത്ത് കിലോമീറ്ററ് യാത്ര ചെയ്താ മാത്രമേ നമുക്കൊരു ഉം വലിയൊരു ഹോസ് റ്റലിലോട്ട് എത്താൻ പറ്റൂ ഒരു മെഡിക്കൽ കോളേജ് നമു നമുക്ക് മെഡിക്കൽ കോളേജിൽ എത്തണോന്നൊണ്ടെങ്കില് ഇവിടുന്ന് പത്ത് കിലോമീറ്റർ യാത്ര ചെയ്താ നമു ക്ക് മെഡിക്കൽ കോളജ് ഗവൺെന്റ് ഹോസ്പിറ്റൽ ആണേലും പ്രൈവറ്റ് ഹോസ്പിറ്റലാണങ്കിലും നമുക്ക് ഇവിടുന്ന് യാത്ര ചെയ്തേ പറ്റു പക്ഷെ ഒണ്ട് കേട്ടോ ചെറിയ ക്ലിനിക്കുകൾ പോലെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തി ത്തിക്കുന്ന ഹോസ്പിറ്റലുകൾ ഒണ്ട്
ആഹ്
പക്ഷെ അവിടെ നമ്മള് അവിടെ കൊണ്ട ചെന്നാ അവര് നോക്കും ജസ്റ്റ് പനി അങ്ങനെയൊക്കെയുള്ള അസ് അല്ലാതുള്ളതെല്ലാം അവര് ഹോസ്പിറ്റലിലൂടെ റഫർ ചെയ്തത്തേള്ളൂ
ചേച്ചി ഞാനെന്ന വെക്കട്ടെ. ഹലോ ആഹ് ഞാന് കോള് വെക്കട്ടെ ഒരു കോൾ വരുന്നുണ്ടേ